ട്ട
ആ ഇപ്പൊ കേക്കണ്ട് ഏ ഞാൻ പറ ഞ്ഞ കേട്ടീ ഞാൻ
ആ എന്തൊക്കെ ആ കേക്കണ്ടായിനി
ങ്ങോട്ട് കേക്കില്ലേനീ
ങ്ഹ അനെ എനീ ഈ നേരത്തെ കാലത്ത് തെര ണ്ട് ഏ
പണിയൊക്കെ കഴിഞ്ഞോ
പണിയെ കഴിഞ്ഞ് ഇല്ല ചായന്റെ പരിപാടി കഴിഞ്ഞു നീ നെക്സ്റ്റ് ഉച്ചത്തേക്കുള്ള പരിപാടി. ഇവടെ ഏകദേശം ഈ ടൈമൊക്കെ ആകും ചായകുടി
ഏ അയ്ശരി ഞാനും അതേപോലെ
വെക്കേഷനൊക്കെ ആയൊണ്ട് പിന്നെ കുട്ടികള് എണീറ്റ് വര് എണീറ്റ് വന്ന് ഓരതൊക്കെ കയ്ഞ്ഞ് ഓൽതും കൂടി കഴിഞ്ഞാ അടുക്കളൊന്ന് റെഡി ആവണെങ്ങില് ഈ നേരാവും
ആ ഞാനിനി ഈ ഫോണ് പ്പളാ കിട്ട അപ്പൊ പിന്നെ എന്താ ഇൻക്ക് കയ്യൂല പിന്നെ ഉച്ചക്ക് ഉച്ചക്കേ പിന്നെ കയ്യൊ‌ ള്ളൂ അയ്ജാര്ച്ച പ്പോ ചോയ്ച്ചേ പിന്നെ അ ഉച്ചയ്ക്കെന്താ
ഉച്ചക്ക് ആ ചോറ് മീന് ഞാ മീൻ വന്ന്ണ് അത് വാങ്ങീ ത് നന്നാക്കണം ട്ടപരുരോപരുപാടി
ആ ആ ശരി സ്വന്തം വീടല്ലേ
അല്ല ഞാനിപ്പ ന്റെ വീട്ട്ലാ ഹലോ
വെക്കേഷനായിട്ട് പോയതാ
അല്ലെയ് അവ്ടെ സ്ബന്റ് ഗൾഫിലാണ് അപ്പൊ അവടെ ആരുല്ല വീട്ടില് അപ്പൊ അവടെ പൂട്ടിട്ടിട്ട് ഇങ്ങോട്ട് പോന്നു
ഏ ആ അശരി ളായിരിക്കും ലെ അങ്ങോട്ട് പോകല്
ആ ഇഞ്ഞ് ഇഞ്ഞ് വരുമ്പോ പോകും അവിടെ ഉപ്പിം ഉമ്യൊന്നുംല്ല ഹസ്ബന്റ്ന് പിന്നെ കുട്ട്യാള് ചെർതായോണ്ട് അവുടെങ്ങനെ അട്ച്ച്ട്ട് നില്ക്കണ്ടന്നുള്ളതിൽ അങ്ങട്ട് പോവും
ആ ശരി ആ
ആ-
ഉം ഉം പിന്നെ പിന്നെ ആ ഞങ്ങൾത് സ്വന്തം വീടെന്നെ
ങ്ങള് സ്വന്തം വീടാ
സ്വന്തം വീട് തന്നെങ്ങള് ര് ഒമ്പൊർഷൊക്കായി ആ
ആ
ഉം എന്താണ്ടാക്കി ചായക്ക്
ചായക്ക് ഇവിടെ പുട്ടും കടലിം
ആയ് ശരി ഞാന് പൂരിം ഉരുളകെയ്ങ്
സ്റ്റക്ക് ആക്ണ്‌ണ്ടോകോള്
സ്റ്റേക്കുണ്ടോ? കേക്കില്ല ഇപ്പ ഇപ്പൊ കേക്ക്‌ണ്ടോ
ആ ആ എടക്ക്‌ ങ്ങനെൊര് ബെരും
ആ ആ് റെയ്ഞ്ചിന്റെ പ്രോബ് ഉ ശരി പിന്നെ
ഇടെ ചായപരിപാടിഒക്കെ കഴിഞ്ഞു ഉച്ച ഉച്ചക്കുള്ള തൊടങ്ങിയോ? ഇല്ലേ ടൂറിനൊ പോയില്ല
ഏ ഉച്ചക്ക് ഞാന് ചോറൊക്കെ വെച്ച്ണ് ഉണ്ടാക്കണം കുറച്ചു കഞ്ഞിട്ടാ വരുള്ളൂ ഒരു പതിനൊന്നു മണി പന്ത്രണ്ടര ആവുമ്പോളേ വരുവുള്ളൂ പിന്നെ വീട്ടിൽ നാത്തനും ആരെങ്കിലുംക്കെ ഉണ്ടോ
ഇല്ലേ എനിക്ക് ഞങ്ങൾ രണ്ടാള അവിടെ എനിക്ക് അനിയന ഉള്ളത്
ആ ശരിയാ ങേ ആ ശരിയ
ആ പെണ് കെട്ടിയില്ല കെട്ടാന് ആവണള്ളൂ
ആ ആ ശരി ആ പിന്നെ എന്ത വർക്ക് ചെയ്യണ്ടോ
ഇല്ല ഇപ്പൊ വർക്കിന് ഒന്നും പോല ഞാന് പ്ലസ് ടു ചെയ്യണണ്ട്
ഹലോ
പ്ലസ് ടു കഴിഞ്ഞല്ലേനി
എനിക്ക് ഞാന് ആ കഴിഞ്ഞീനി പക്ഷെ എറെ രണ്ട് വിഷയം പോയണ്ട് അങ്ങനെ അങ്ങനെ പിന്നെ പോയില്ല പിന്നെ ഐ ടി ഐ പോയി കല്യാണം കഴിഞ്ഞ അങ്ങനെ എങ്ങനെണ്ട് ആ ആ ദിമന്ന് വിട്ട് ഇപ്പം ചെയ്യണം വേണംന്നൊ ഒരു ഇത് വന്ന
ആ പ്പൊ എല്ലത്തിനും വേണല്ലോ പ്ലസ് സ്റ്റോ
ആഹ് അപ്പൊ ചെയ്യാന്ന് വിചാരിച്ചു മറ്റേ തുല്യത ണ്ടല്ലോ അയലാ ചെയ്യണ രണ്ട വർഷം ആ ആ സ്കൂള്
ആ ആയെ
സദാ പ്ലസ് വണ്ണും പ്ലസ് ടും ചെയ്യണ ഉ സൺഡേ മാത്രം
ആശരി ആ
സാധാ പ്ലസ് വണ്ണും പ്ലസ് ടൂ ചെയ്യണ പോലെ രണ്ട് വർഷം ഇന്നെ ആർജന്റു ഒന്നുംല്ലല്ലോ വേറെ പോവാനെ ചെയ്യാന എന്നൊന്നും പരാ അപ്പൊ പിന്നെ
ബാക്കി വീട്ടിൽന്ന് പഠിക്കാ
ആഹ് ഏ എല്ലാ ഞായറാഴ്ചയും ക്ലാസ് ണ്ടാവും പോയിങ്ങാണ്ട് അറ്റൻ ക്ലാസ് ഉണ്ടാവും പിന്നെ നമ്മള് വായിച്ചു പടിക്ക അങ്ങനെ എ ഇനിയിപ്പോ ഞങ്ങള ഗ്ളാസ് കൊറെ വൈകിയാ തൊടങ്ങിയെ പിന്നെ ശനിയാഴ് ചിം ഗ്ലാസ് വ മാന്നൊക്കെ പറയണ്ട്
അയ് ഞാൻ നീ നോക്കീനി അപ്പൊ എന്താ ഏ അല്ലല്ല ഇതിന് സെപ്പറേറ്റ് തേങ്ങാണ്ട്
സ്കൂള ആക്കണം പന്റെ പരീക്ഷന്റെ ടൈമില് ആ വേറെണ്ട പിന്നെ ആഹ് മക്കള് എന്താ ചെയ്യണേ